ഹലോ
ഹലോ ആഹ്
ആഹ് കേക്കന്നുണ്ടോ അത് ടൈം ഔട്ട് ആയി കേട്ടോ അതാ
ഉം ഉം എന്താ ഇനി ഇപ്പ എന്താ പരിപാടി വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ
ഹസ്ബൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പേപ്പർ എന്തോ മേടിച്ച് ഡോക്ടറെ കാണാൻ നിക്കയാന്ന് പറഞ്ഞു വീണ്ടും
ഓ അതെന്തിനാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തിനാ
ദുരിതാശ്വാസ നിതിയിലേക്ക് കൊടുക്കാൻ
ആഹ് ഈ കൊച്ചി
മറ്റേ ഗവൺമെന്റിന്റെ അതെ അതെ അവന്റെ കാര്യത്തി അവന്റെ കാര്യത്തിനാ അവന് തെറാപ്പിക്കൊക്കെ എടുക്കാലോ അതിനാ ഉ ഉ ഹസ്ബൻറ് നാട്ടില് കൃഷിയൊക്കെയാ അവിടെയോ
ഇവിടെ പൊറത്തായിരുന്നു ഇപ്പൊ യുദ്ധമൊക്കെ കാരണം തിരിച്ചു വന്നേക്കുവ ഇനിയിപ്പം ഉം ആ ഇനിയിപ്പ എൻന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാന്നുള്ള രീതിൽ ഇരിക്കുന്നു പിന്നെ
ആഹ് നല്ല കാര്യമാ നിനക്കിപ്പം നിനക്കിപ്പ സപ്പോർട്ടിന് ഒരാള് വേണോല്ലോ
ആ ഇല്ലെങ്കി പറ്റില്ല എന്റെ ഉമ്മച്ചി ആണെങ്കിലിതുപോലെ പണിക്കൊക്കെ പോകുന്നതാ അപ്പം ഉ ഉച്ചിക്ക് അങ്ങനെ നിക്കാൻ പറ്റുള്ളു ഹ്
അത് കുഴപ്പമില്ല ഹസ്ബൻഡ ആായാലും മതിയല്ലോ പ്രസവത്തിന്റെ സമയത്ത് ത്ത് ആരങ്കിലും വേണന്നല്ലേള്ളു പിന്നെ പിന്നെ ആ ഹസ്ബൻഡ് നിന്നാ മതിയല്ലോ
ആ പിന്നെന്ന് വെച്ചാ മോന്റെ കാര്യങ്ങളും നോക്കണല്ലോ അപ്പം
അതാ
ഉമ്മച്ചിക്ക് ഉറക്കം ഉമ്മച്ചിക്കാണെങ്കില് പറ്റൂല ആൾക്ക് അപ്പൊ നി രാത്രി ഉറക്കൊക്കെ ഉളയ്ക്കുമ്പോഴൊക്കെ പ്രശ്നം വരും അപ്പൊ ഇക്ക ഇണ്ടെങ്കിൽ രാത്രി ഒന്നും അങ്ങനെ ഇപ്പൊ കുഞ്ഞു ആയി കഴിഞ്ഞ് കഴുമ്പോഴും ബുദ്ധിമുട്ട്
ആ് അതെ ഉമ്മച്ചീടെ എടുത്ത് മോനെ ആക്കിയാലും മോനവിടെ നിന്നോള്ളല്ലോ
ആ അല്ല ഉമ്മ നമ്മള് എന്റെ വീട്ടിലാ അപ്പം ആ ആ ഉമ്മച്ചി കൊച്ചിന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നൈറ്റ് ഒക്കെ നോക്കുന്നതുംേ ഓക്കെ ഇക്ക നോക്കിയാ മതിലോ അങ്ങനെ ഉമ്മച്ചിക്ക് ഉറങ്ങുവൊക്കെ ചെയ്യാലോ
കുഴപ്പമില്ല ആള് ഒരിിച്ചിരി ഒന്നാവുന്നവരെ പിന്നെ പിന്നെ നീയുണ്ടല്ലോ അത് മതി പിന്നെ നീയുണ്ടല്ലോ കൊഴപ്പ പ്പല്ല അന്നേരാക്കെ ഒരു സപ്പോർട്ടിന് ഒരാള് വേണം ഉം
അല്ലാ തെ ഇപ്പൊ എല്ലാം കൂടി തന്നെ നടക്കില്ല നീ പിന്നെ ഇല്ലെങ്കി പിന്നെ നമ്മള് ഫിനാൻ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കണം അനെ
ഓ അതെ അതെ അതെ
ഇങ്ങനെ ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തുന്നു അതെ എല്ലാം കൊറച്ചൊക്കെ റെഡി ആായി എവിടുന്നേലും പിടിച്ചൊരു അടി കിട്ടും അന്നേരം പിന്നെ മൊ
ആ അത അതും നിെറകുന്തലൊക്കെ ആയിരിക്കും അടിക്കുന്നല്ലേ
നിങ്ങള് എവിടെേലൊക്കെ യാത്രയൊക്കെ പോവാാറുണ്ടോ
ഞങ്ങൾ അങ്ങനെ പുറ ത്തേക്ക് അധികം പോവാറില്ല ഇവിടെ ബീച്ച് അവിടെ ഇവിടെക്കെ പോവാറുണ്ട് കുട്ടീനെ കൊണ്ട് ഇല്ലടാ ഒത്തിരി ദൂരത്തേക്ക് ഇവനെ കൊണ്ട് പോക്ക് നടക്കില്ലടാ ഇവൻന്ന് വെച്ചാൽ ടാൻഡ്രം ഹയ്യ അപ്പൊന്ന് വെച്ചാ ചിലപ്പോണ്ട് ഒരുപാട് ട്രാ വല് ചെയ്യുമ്പോഴേ വഴക്ക് കൂടും ചിലപ്പോ ഞാൻ മലപ്പുറം വരെക്കെ പോയിട്ടുണ്ട് ഞാൻ പക്ഷെ അത് ടാൻഡ്രം ഹയ്യ ആൾക്ക്
ഓ ആഹ് നിൻക്ക് വണ്ടിണ്ടോ കാറുണ്ടോ സ്വന്തമായി
ഇല്ലല്ലല്ല അല്ല ഓട്ടോ ഇല്ല ഞങ്ങൾക്ക് ഓട്ടോയില കൊടു ടുതൽ പോണേ ബസ്സ് ഓട്ടോ പിന്നെ സ്കൂട്ടിയൊള്ളതാ ഇവിടെ കേ റ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പ തെറാപ്പിക്ക് പോകുമ്പോ തെറാപ്പിക്ക് അഞ്ഞൂറാണെങ്കിൽ ഓട്ടോക്കൂലി ആകും അഞ്ഞൂറ് വീക്കിലി ത്രീ വെച്ചിട്ട് അപ്പോ ആയിരത്തഞ്ഞൂറും ആയിരത്തഞ്ഞൂറും മൂവായിരം രൂപയാവും ഒരു തെറാപ്പിക്ക് മാത് ത്രം അതാ ഞാനിപ്പം ഈ ദുരിതാശ്വാസ നിധിക്ക് എഴുതി കൊടുക്കാന്ന് വെച്ചത് അതാവുമ്പഴേ എന്തെങ്കിലും ആവട്ടെ അവന് അവൻ്റെ കാര്യത്തിന് എടുക്കാലോ
ആഹ് അതെ നമ്മൾ ഇത്രയും പൈസ കൃഷി എന്ത്‌ കൃഷിയാ ചെയ്യുന്നെ
റബ്ബർ വെട്ടാണ് കൃഷിയുണ്ട് എല്ലാം ഉണ്ടടാങ്ങനെ റ റബ്ബർ വെട്ടാ കൂടുതലും കൂലിക്ക് വെട്ടും
ഉം വെട്ടും ഉം നമ്മള് എല്ലാം കൂടി ഓടിച്ചുകൊണ്ട് പോണോല്ലോ
അതെ ആള് തന്നെ എല്ലാം വലിക്കണം ഇണ്ട് മരുന്ന് ഇണ്ട് പക്ഷേ ഇപ്പം ഞാനത് ന്ന് ഇച്ചിരി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കാരണം ഇവനീ മരുന്ന് കുടി ക്കുമ്പോ ഓക്കെ മരുന്ന് നിർത്തുമ്പോഴത്തേക്ക് ആള് ഭയങ്കരമായിട്ട് ഇതാവ എങ്ങനെയാണെന്നറിയില്ല പിന്നെ കയ്ന്ന് ഒട്ടും കിട്ടാത്ത രീതിയിലാവാ ഇപ്പൊ തെറാപ്പിസ്റ്റും പറയുന്ന ഇങ്ങനെ മരുന്ന് കൊടുത്താലേ നമക്ക് ആ ഡോക്ടർ മരുന്ന് തരുന്ന ആ ഡോക്ടർ ഭയങ്കര മരുന്ന് എങ്ങനെയൊക്കെ പറയുന്ന എനി ക്കഅറിയത്തില്ല എനിക്കൊന്നും അറിയാ അങ്ങനെ ഇപ്പ സ്റ്റോപ് ചെയ്ത് വച്ചേക്കാ ഈ കുട്ടിയൊന്ന് ഒക്കെ ആയാ മതിയായിരുന്നു എനിക്ക്
ഒക്കെ ആവും അവന് അത്രക്കും പ്രശ്നൊന്നുല്ല
ഇപ്പോഴന്നെ ഇന്നിപ്പോ സ്കൂളിൽ പോപ്പോ ഭയങ്കര പ്രശ്നം സ്കൂൾക്ക് പോവാൻ മടി കേറുന്നില്ല ക്ലാസ്സിലേക്ക് കേറുന്നേയില്ല
ആഹ് നിങ്ങള് ആഹ് ചേ ഇനിയിപ്പം ഇവനൊന്നു ഇതാവാതെ അടുത്ത ഇട്ട് നോക്കലും നടക്കൂല്ലല്ലെ
അയ്യോ എൻ്റെ അമ്മേ നടക്കത്തില്ല മോളെ ഇവനെ തന്നെ നോക്കാൻ ഒരാളാ ഞാൻ വേറെ ഏതെങ്കിലും കുട്ടികളെ പോയി എടുക്കയാണെങ്കിൽ ഭയങ്കര പ്രശ്ന
ഓ അങ്ങനത്തെ കൊഴപ്പൊണ്ടല്ലേ
ഉം ഉം ഭയങ്കര ഞാൻ ചെറിയ കു കുട്ടികളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ഓടി വരും എൻ്റെ അടുത്തേക്ക് ഉമ്മി എത്തോ എത്തോ എന്ന് പറഞ്ഞിട്ട്
ആഹ് ആഹ് അപ്പൊ പിന്നെ ഇനിയിപ്പം ഇപ്പം നടക്കില്ല അവിടെ ഹസ്ബൻഡ്ന്റെ വീട്ടിൽ ആരുല്ല
ഹസ്ബന്റെ വീട്ടില് ഹസ്ബൻഡിന്റെ അനിയൻ അനിയന്റെ ഫാമിലി ഹസ്ബൻഡിന്റെ ഉമ്മ
ആഹ് അവരെങ്ങനെയാ ആഹ് നമ്മളായിട്ട്
പ്പല്ല ഞാനും ഉമ്മനേം കൊണ്ട് എൻ്റെ ഹോസ്പി ഉമ്മാനേം കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നപ്പോ അവരാണ് ഇവനേ നോക്കിയത് മൊത്തം
ഉം ആഹ് അവരുടെ കൂടെ നിന്നോളോ ഇവൻ
ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവിടെ
ആഹ് അപ്പൊ കുഴപ്പില്ല അല്ലേ ഒരാള് ഏഹ് ഉമ്മ തന്നെ വേണെന്നില്ല
ഉമ്മയോ വാപ്പയോ രണ്ടു പേരിൽ ആരായാലും
അയ്ല് ആരെങ്കിലും ഒരാള് വേണം ഉം ഹും ഹേ അവൻ റെഡി ആവുന്നേ അവൻ കൊറെ നമ്മള് ദുവാ ചെയ്യാ പിന്നെ ഇത്രയൊക്കെ ഇത്രയൊക്കെയു ണ്ടല്ലോ അങ്ങനെ ഒന്ന് ഒന്നുംയില്ലാതിപ്പെ മറ്റേ ഫേയ്സ്ബുക്കിലൊക്കെ കണ്ടി
അറിയാഅറിയാം സർ അത് സെറിബ്രൽപാൽ ഓട്ടിസ്റ്റിക് അല്ലേ അത് ഓട്ടിസ്റ്റിക്ക് ക്കാണെങ്കിലും അവനൊക്കെ ജീവിക്കുടാ കാരണം അവനെയൊക്കെ തെറാപ്പി വഴി മാസ്കിംങ്ങ്- കൊണ്ടുവന്ന കുട്ടികളാ അതേസമയം നീ കണ്ടി ണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല മറ്റേ സ്വാതി കണ്ണൻന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് സെർബൽ പാൽസിയുടെ- പിന്നെ കിച്ചു വയനാട് അങ്ങനത്തെ കുട്ടികളുണ്ട് അവരൊക്കെന്ന് വെച്ചാ എന്തുവാ അമ്മയൊക്കെ ഇല്ലാതായ കുട്ടികള് എന്ത് ചെയ്യൂന്നാ ഞാനാലോചിക്കുന്നേ- ഒരേ കെടപ്പല്ലേ-
അതൊക്കെ നമുക്കിപ്പം ഞാൻ പിന്നെ ഓഹ് അത്രേം അങ്ങനെയുള്ളോരുടെ ഞാൻ കാണൂല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ മ റ്റെ ഷാബിടേം ഷിജുന്റേം അവരുടെയൊക്കെ ഞാൻ കാണും എനിക്ക് അവരുടെയൊക്കെ ഏഹ്
ഷിജു നിഹാലിനെ കാണാറുണ്ടോ നിഹാല് നിഹ് നിഹാലിനെ കാണണം കേട്ടോ നിഹാലെന്ന്വച്ചാ നല്ല- പച്ചക്ക് നിഹാല് മാറി വന്നതാ നല്ല വൃത്തിക്ക് മാറി വന്നതാ ഡ്രൈവ് വരെ ചെയ്യൂം ഇപ്പോ
ആണോ അതിന് ഞാൻ കണ്ടി
ഏഹ് നോക്കി ഇൻസ്റ്റെ നോക്കിയ അത് നിഹാൽ നിഹാൽ പാലക്കാടോ എന്തോ ഒന്നാണ് എന്തോ ഓട്ടിസ്റ്റിക്കിന്ന് ഓട്ടിസ് ചിക്കിന്റെ പീക്ക് ലെവലിന്ന് മാറി വന്നകുട്ടി പിന്നെ ഒരു ദർശുൻമോംന്ന് പറഞ്ഞിട്ട് അവര്
ആഹ് ആഹ് അത് ആഹ് അവ ആഹ് അവരെടെ ആണല്ലേ ആഹ് എനിക്ക് ദർശുനെ എനിക്ക് ശരിക്കും അറിയാം
ദർശു ആഹ് അതാ ദർശു ക്ലിയറല്ലേ ദർശുന് മാസ്- കിങ്ങ് വഴി കൊണ്ടു വന്ന് നിർത്തിതാ അവര് ദാ പത്താം ക്ലാസ് പാസ്സായി
ആഹ് പ്ലസ് വണ്ണിന് അഡ്മിഷനെടു ക്കാൻ പോണു-
അത് വെർബൽ ആണവര് വെർബൽ ഓട്ടിസ്റ്റിക്കാണ് ലൈക്ക് എന്റെ മോനെ ക്കെ ഒള്ളതുപോലെന്നെ മറ്റേ നോൺ വെർബലാണ് ഷിജു ഒക്കെ ഷിജു ആഹ് മറ്റേ ഷാബി ഇവരൊക്കെ നോൺ വെർബലുകാരാ
ഷീജു പിന്നേം എന്തേലും സംസാരിക്കും ഷാബി ഒട്ടും മിണ്ടത്തില്ല- ഏഹ് ഞാനെപ്പഴും ആലോചിക്കും പടച്ചവനെ ഒന്നു മിണ്ടാൻ പറ്റ്വാര്ന്നെങ്കി- ഇപ്പൊ അവനാണെങ്കി പല്ലുവേദന വന്നിട്ട് അവൻ ഇങ്ങനെ വേദനയൊന്നും പറയില്ല അറിയില്ല ഇവന്- വേദന പറയാൻ